ഹലോ
എവിടെയാണെടാ എന്തൊക്കെയുണ്ട് വിശേഷം നീ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച
അതെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു. വളരെ നല്ല വിശേഷം സുഖമായിട്ടിരിക്കുന്നു. നീ എങ്ങനെയാ വിശേഷം എന്തൊക്കെണ്ട് വിശേഷം സുഖമാണോ?
ആട അനം സുഖമായിട്ടിരിക്കുന്ന പിന്നെ ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല നല്ല മഴയാണ് അതൊക്കെയാണ് ഇവിടത്തെ വിശേഷം പിന്നെ ഉം ഞങ്ങ ഞാനിപ്പ വിളിച്ചതേ ഞാനിപ്പോ ഡിഗ്രിക്കെ കഴിഞ്ഞിട്ട് നിക്കുവല്ലേ അ ഇപ്പോഴ ഞാൻ വിചാരിച്ചു വേറെ ഏതെങ്കിലും കോഴ്സ് പഠിക്കണോ അതോ വേറെ എന്തെങ്കിലും ചെയ്യണോ എന്റെ പാഷൻ ഫോളോ ചെയ്ത് പോണോ അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു തോട്ട് വന്നേ അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ നിന്നെ വിളച്ച് ചോദിക്കാന്ന് വിചാരിച്ചത്
പാഷൻ ഫോളോ ചെയ്യുന്നതാണ് നല്ലത് ഞാൻ എന്റെ ഒരു പാഷൻ ആയിരുന്നു സിനിമ എന്നുള്ളത് ഒരു പ്ലസ് ടു കഴിതിന് ശേഷം ഏതെങ്കിലും ഒരു ഫീൽഡ് ഡയറക്ടർ ആവാനായിട്ടുള്ളൊ ഒരു കോഴ്സ് പഠിച്ചിട്ട് ആ ഒരു ഫീൽഡിലേക്ക് എത്തണെന്നതായിരുന്നു എന്റെറെ ആഗ്രഹം പക്ഷെ ആ ഒരു ആഗ്രഹം നിറവേറ്റാൻ പറ്റാതെ പോയൊരു വിഷമം ഇപ്പ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ആര് ചോദിച്ചാൽ ഞാൻ പറയുന്നത് നിങ്ങൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യും എന്നത് മാത്രമാണ് എൻ്റെ
അങ്ങനെ ഞമ്മളിപ്പം ഒരു പാഷൻ ഫോളോ ചെയ്തു പോയാ നമുക്കൊരു പ്രൊഫഷൻ കാണൂല്ലോ അപ്പൊ ഞാനിവിടെ എന്റെ ഫാമിലിയിലുള്ള എല്ലാവാരും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തപ്പോ അവര് പറയുന്നന്ന് വെച്ചാൽ നമുക്ക് ഈ പാഷൻ ഫോളോ ചെയ്ത് പോയും പറഞ്ഞഞ് വരുമാനം കിട്ടത്തില്ല അപ്പൊ നമുക്കൊരു പ്രൊഫഷൻ വേണം എന്നൊക്കെയാണ് അവരിങ്ങനെ പറയുന്ന അപ്പൊ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി പോയി. എന്ത് ചെയ്യണം ആ എന്ത് ചെയ്യരുത് അങ്ങനെയൊക്കെയ ഉള്ളത്.
താങ്കൾക്ക് എന്ത് ചെയ്യാനാണ് ആഗ്രഹം
എനിക്ക് ഡാൻസ് പാട്ട് ആ ഒരു രീതിയില പക്ഷെ ഈ ഡാൻസും പാട്ടൊക്കെ കൊണ്ട് ഇപ്പോ എന്തോ ചെയ്യാനാ നമ്മള് പാഷൻ ഫോളോ ചെയ്ത് പോയിട്ട് ഈ ഒരു പാഷനിൽ പോയിട്ട് ഞാൻ എങ്ങനെയാണ് അത് എന്റെ പ്രൊഫഷൻ ആക്കുന്നത്
അത് പാട്ട് നന്നായിട്ട് പാടാനായിട്ട് കഴിവുണ്ടെങ്കിൽ ഈ ഓഡീഷൻസ് അതുപോലെയുള്ള പരിപാടികൾ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാമല്ലോ അത്തരത്തിലുള്ള മത്സരങ്ങളൊക്കെ പങ്കെടുത്ത് മുൻനിരയിലേക്ക് എത്താമല്ലോ. ഞാൻ എനിക്കൊരു സിനിമയായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ എനിക്ക്ത് നിറവേറ്റാൻ പറ്റാത്തൊരു സ്വപ്നമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് സിനിമകള കാണുന്ന വ്യക്തിയായിരുന്നു അപ്പൊ പണ്ട് മുതലേ കുഞ്ഞനാൾ മുതലേ സിനിമകളൊക്കെ കണ്ട് കണ്ട് കണ്ട് സിനിമ എടുക്കണം എന്നൊരാഗ്രഹം മനസ്സിൽ കയറി പക്ഷെ അതിലേക്ക് എത്താനായിട്ട് ആ ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയില്ല പല കാരണങ്ങളാല അത് ബ്രേക്ക് ആയി അത് അത് ഒ ന്ന് ഇതേ പ്രശ്നം തന്നെ ഫാമിലി ഉത്തരവാദിത്തങ്ങൾ ചുമതല ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ് ലോൺസ് ഉത്തരവാദിത്തങ്ങൾ അങ്ങനെ അതൊക്കെ മ അതൊക്കെ ഒരു ശരാശരി ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ പല പ്രശ്നങ്ങൾ കാരണം അത്ത തിലോരു ഡ്രീമിലേക്ക് എത്താനായിട്ട് പറ്റിയില്ല പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം നേരെ ഒരു ഡിഗ്രിക്ക് പോയി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഉടം തന്നെ ഒരു ജോലി കണ്ടെത്തി ത്തുക എന്നുള്ളതായിരുന്നു പിന്നീടുള്ള പ്രധാന ലക്ഷ്യം
പക്ഷെ നിനക്ക് വേണെങ്കിൽ നിന്റെ പാഷൻ ഫോളോ ചെയ്ത് പോ ആയ്രുന്നു കാരണംന്ന് വെച്ചാല് നിനക്ക് അദ്യം തന്നെ റവന്യൂ ഒക്കെ ജനറേറ്റ് യ്യാൻ പറ്റിയേനെ ഇപ്പം എന്താല ഇപ്പം മലയാളികൾ ന്ന് പറയുമ്പോ പുതുമുഖ താരങ്ങളെപ്പോലും വെച്ചെടുക്കുന്ന സിനിമകളൊക്കെ അക്സെപ്റ്റ് ചെയ ചെയ്യുന്നുണ്ട് പുതുമുഖ സംവിധായകരെയെല്ലാം സ്വീകരിക്കുന്നുണ്ട് അപ്പൊ നിനക്ക് വേണമെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പിന്നെ അത് മാത്രല്ലടാ ഇപ്പം ഈ സിനിമയൊക്കെ ആണ് കഴിവ് അതിലാണ് താല്പര്യമെങ്കിലേ ഇപ്പൊ യൂട്യൂബിൽ തന്നെ ആൾക്കാർ ഇങ്ങനെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തി ് അതിങ്ങനെ വല്ല്യവല്ല്യപ്രൊഡ്യൂസേഴസിനും അതുപോലെ തന്നെ ഈ വേറെ ഈ സംവിധായകരെക്കെ അസസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാൻ പറ്റൊള്ളു അങ്ങനെയൊക്കെ പോയ അങ്ങനെ നോക്കാത്ത എന്തെ
അല്ലെ ഇപ്പൊ നിലവിലിന്റെ പ്ലാൻന്ന് വെച്ചാല് നന്നായിട്ട് റീലുകൾ എടുക്ക എന്നുള്ളതാണ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമ് ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളില് വളരെ നല്ല ക്രിയേറ്റീവ് ആയിട്ട് റീലുകളും അതുപോലെ യൂട്യൂബിൽ ഷോർട്സുകളൊക്കെ എടുത്തുകൊണ്ട് അത് ഒരു ഓ മുൻനിര ഡയറക്ടറിമാരിലേക്ക് എത്തിക്കാന്നതാണ് ഞാനത് പ്ലാൻ ചെയ്യുന്നത് അപ്പൊ നമ്മളൊന്ന് പ്രശസ്തി ആർജി ശ് കഴിഞ്ഞാൽ ഒരു പ്രശസ്തിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മളെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടും ആ ഒരു ശ്രദ്ധിക്കപ്പെടൽ ചിലപ്പോ ജീവിതം തന്നെ മാറി മറിഞ്ഞേക്കാം
അതെ അതെ ഇപ്പ അങ്ങനെയാണല്ലോ നമ്മൾ ഇപ്പൊ കാണുന്ന എല്ലാ സിനിമയിലും ഒള്ള കാരാ സാധാരണ രീതിയിയില് സാധാ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഫോണിൽ വരെ റീലും അതു ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത പിള്ളേരെല്ലാം ഇപ്പൊ ബിഗ് സ്ക്രീനിലെത്തി സോ അപ്പൊ അന്നത്തെ കാലത്ത് വേണങ്കി അങ്ങനെയൊക്കെ ശ്രമിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഒരു നല്ല നെലയിൽ എത്തായിരുന്നു
അതെ അതെ
പക്ഷെ നിനക്ക് വേണ്ടത്ര സപ്പോർട്ട് ഒന്നും കിട്ടി
അന്ന്ന്ന് കിട്ടിയിരുന്നില്ല ഇന്ന് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലവിൽ കയ്യിലുണ്ട് നല്ലൊരു സ്മാർട്ട് ഫോൺ കയ്യിലുണ്ട് അത്യാവശ്യം നല്ലൊരു സാഹചര്യം ഉണ്ട് റീൽ എടുക്കാൻ പറ്റുന്നത് അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ പഴയ രീതിയിന്ന് മാറിട്ട് പുതുതായിട്ട് റീലുകളൊക്കെ എടുക്കുന്നുണ്ട് അത് ഇൻസ്‌ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നല്ല വ്യൂസ് കിട്ടുന്നുണ്ട് യൂട്യൂബിൽ ഒരു ചാനല് തുടങ്ങിയിട്ടുണ്ട് അതില് ഷോർട്ട്സ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ആ രീതിയിലൊക്കെ ഞൻ ഇപ്പ ചെയ്യുന്നുണ്ട് ശ്രദ്ധിക്കപ്പെടേണ്ട രീതിയിലെല്ലാം ഞാൻ അത് ചെയ്യുന്നുണ്ട്
ഓ ഞാൻ പിന്നെ വിചാരിച്ചതേപോലെ ഞാൻ നിന്നെ വിളിക്കുന്നതിന് മുന്നേ വേറെ കുറച്ച് യൂട്യൂബിലും അങ്ങനെ പല പ്ലാറ്റ്ഫോംസിലും കയറി സെർച്ച് ചെയ്ത് അതായത് ഇപ്പ നമ്മള് പാഷനക്കെ ഫോളോ ചെയ്യെങ്കിൽ അതെങ്ങനെ പ്രൊഫഷൻ ആക്കാന്നക്കെ അപ്പൊ ഇങ്ങനെ ഒരുപാട് ഇതിൽ കണ്ട് ഡാൻസ് ഒക്കെ തന്നെ ഇപ്പൊ വലിയ വലിയ പ്രോഗ്രാം ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിൽന്ന് ഭയങ്കരമായിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന പോലെയും ആ അത് ചെയ്യുന്ന ആ ഒരു പ്രോഗ്രാമ ഒക്കെ സംഘടിപ്പിക്കുന്ന ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് ഇതിൽന്ന് ഇങ്ങനെ ഒരുപാട് റവന്യൂസ് ഒക്കെ ജനറേറ്റ് ചെയ്ത് വരും അതുപോലെ തന്നെ പാട്ടൊക്കെ പാടി ഇതേപോലെ പല പ്ലാറ്റ്ഫോംസിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഫേമസ് ആവാൻ പറ്റുമായിരിക്കും അല്ലെ
അതെ അതെ വളരെ നല്ലൊരു ആശയമാണ് അത് അതായത് ഇപ്പം ഇയാൾ ഡാൻസ് കളിക്കുന്ന വീഡിയോസ് ഇപ്പം നൃത്തം ചെയ്യുന്ന വീഡിയോസ് പാട്ട് പാടുന്ന വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അത്തരം പ്ലാറ്റ്ഫോമുകളിലേക്ക് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം പോലെയുള്ള അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലെയുള്ള അല്ലെങ്കിൽ യൂട്യൂബ് പോലെയുള്ള നവ മാധ്യമങ്ങളിലേക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് നമ്മളിത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാല് ഇത് കാണാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് ഇത്തരം വീഡിയോസും എത്തും അപ്പം അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു രീതിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാം നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് വളരെ മനോഹരമാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വ്യൂസ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അതുവഴി നമുക്കൊന്ന് നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും രണ്ടാമെന്ന് വെച്ചാൽ നമ്മള അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്താലും അവിടെ ഒന്ന് നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും ഉദാഹരണം താങ്കൾക്ക് ഇപ്പൊ നന്നായിട്ട് പാടാൻ കഴിവുണ്ട് എന്ന് പറയുന്നുണ്ട് നൃത്തം ചെയ്യാൻ കഴിവുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ രണ്ട് കാര്യങ്ങളും താങ്കളുടെ ചുറ്റുപാടുമുള്ള കുട്ടികളിലേക്കോ അങ്ങനെ ഇ ഇതുമായിട്ട് ആഗ്രഹിച്ചു നൽക്കുന്ന ഈ ഒരു പാഷനെ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാവില്ല അപ്പൊ ഇവരിലേക്ക് ഇത് പകർന്ന് കൊടുത്ത് കഴിഞ്ഞാല് അവിടെ നിന്ന് നമുക്ക് എന്ത്‌ചെയ്യാൻ റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും
ഞാൻ അങ്ങനെയൊക്കെ ആലോചിച്ചു പക്ഷെ പാരൻറ്സ് ഒക്കെ ഒത്തിരി നല്ല പൊസിഷനിൽ ഇരിക്കുന്നൊണ്ടേ അത് നമുക്ക് പറ്റാറില്ലന്ന് വച്ചാ എനിക്കത് പറ്റില്ല കാരണം അവര് പറയുന്ന വെച്ചാല് വേറെ ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്ത് ആ രീതിയിൽ പോവാനാ പറയുന്നത് അതാകുമ്പോ എല്ലാ കാലത്തും കാണും ഇത് കാണത്തില്ല ഇത് ഓരോ സമയങ്ങളിൽ മാത്രമേ കാണത്തുള്ളൂ ഇപ്പൊ ഞാൻ ഞാൻ പറയുന്ന വച്ചാൽ ഇപ്പൊ നമ്മള് ഇതേപോലെ ഒരുപാട് റീച്ച് കിട്ടി അങ്ങനെ പോയാലും പിന്നീട് ഒരു സമയത്ത് ഇത് കാണത്തില്ല എന്നുള്ള രീതിയിലാണ് അവരപ്പൊ ശരിക്കും പാരൻറ്സിനെ ണ്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ഇത് മനസ്സിലാക്കിക്കുന്ന ക്ലാസ്സുകളിൽ ആക്കണംന്ന് തോന്നുന്നു മറ്റേ ബോധവൽക്കരണ പരിപാടിയൊക്കെ പോലെ അപ്പൊ അവർക്ക് കുറച്ചും കൂടെ നമ്മ നമ്മുടെ ആഗ്രഹങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുായിരിക്കും
അതായത് മാതാപിതാക്കൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നതിലാണ് എന്നതിലാണ് കാര്യം പക്ഷെ അവര് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക പക്ഷെ എല്ലാത്തിനും മുകളിലും നമ്മുടെ സന്തോഷമാണ് വലുത് സന്തോഷവും നമ്മുടെ മനസ്സിന്റെ സമാധാനവും ആണ് വലുത് അപ്പൊ ഇപ്പം നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ജോ ജോലി ചെയ്യുന്നതിനേക്കാളും നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യുന്നതല്ലേ നല്ലത്
നീ പറയുന്ന ഇഷ്ടപ്പെട്ട അങ്ങനെ ഒരു ജോലി ചെയ്യുമ്പ അത് നമുക്കൊരു നമ്മുടെ പാഷൻ പ്രൊഫഷൻ ആക്കി എടുക്കാം എന്നുള്ള രീതിയിൽ
അതെ അതെ ഇപ്പൊ താങ്കൾ ഇപ്പം ഇപ്പൊ താങ്കൾക്ക് ഇയാൾക്ക് ഇഷ്ടപ്പെട്ടത് ഡാൻസും അതുപോലെ പാട്ട് പാടാനും ആണെന്ന് കഴയുന്നത് അപ്പൊ അതേ മേഖലകളിലേക്ക് എന്ത് ചെയ്യുക താങ്കളുടെ കഴിവ് ഉയർത്തി കാണിക്കുക അപ്പൊ അങ്ങനെ ആരിതി ചെയ്യുമ്പോ അത് നമ്മൾ ഇഷ്ടപ്പെട്ടൊ ഒരു ജോലി നമ്മൾ ചെയ്യുമ്പോ എന്താ ചെയ്യ നമുക്ക് മനസ്സമാധാനവും സന്തോഷവും ഉണ്ടാവും അതേ സമയം മാതാപിതാക്കൾ പറയുന്ന പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് അത് എഴുതി അത് കിട്ടി നമുക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ജോലി ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ
അത് ശരിയാണടാ ഞാനിങ്ങനെ പഠിക്കുന്ന സമയത്തെ ആദ്യം കുറച്ച് കാലം ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ പല പ്ലാറ്റ്ഫോംസിലും പാട്ടൊക്കെ പാടിയിടും അപ്പൊ കൊറേ പേര് അതിനെ സപ്പോർട്ട് ചെയ്ത് വരും കുറെേ പേര് നെഗറ്റീവ്സ് പറയും അപ്പ ഇപ്പോഴും ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോ കൂടുതല് എന്നാലും എന്റെ മന നെഗറ്റീവ് പറയുന്ന കാര്യങ്ങളായിരിക്കും അപ്പൊ എന്റെ പാട്ട് ശരിയല്ലേ അപ്പൊ നമുക്ക് പെട്ടെന്നൊരു ഇൻസെക്യൂരിറ്റീസ് വന്നിട്ട് എനിക്ക് അപ്പം ഇത്എന്നെകൊണ്ട് പറ്റില്ലാന്ന് തോന്നി അങ്ങനെ ഞാൻ ഒരുപാട് പാട്ടും കാര്യങ്ങളും ഒക്കെ ഇതുപോലെ ഷെയർ ചെയ്തിട്ടുള്ള എല്ലാം എടുത്ത് ഡിലീറ്റ് ആക്കി കള ട്ടുണ്ട് കാരണം ഇത് ഒരു നെഗറ്റീവ് കമന്റ്സ് ഒക്കെ കാരണം ചെലപ്പോ ഒന്നോ രണ്ടോ കമന്റ്സ് ഒക്കെ കാണത്തുള്ളൂ എന്നാലും അതരു പബ്ലിക്കിന്റെ വ്യൂ പോലെ നോക്കുമ്പോഴത്തേക്കും അതിന് ശരിയല്ലേ എല്ലാവർക്കും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടത്തില്ലേ എന്നുള്ള രീതിൽ ഒരു കൺസേൺസ് എനിക്ക് വരുന്ന്
ഇല്ല നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവോല്ലോ ഇപ്പൊ നമ്മുടെ കഴിവുകളിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാര് നമുക്ക് ചുറ്റും എപ്പോഴും ഉണ്ടാവും പിന്നീട് അപ്പൊ അത്തരത്തിലുള്ള ആളുകളിലേക്ക് എന്തായാലും ഇത്തരത്തിൽ ഒരു വീഡിയോസും അതായത് നൃത്തവും അതുപോലെ പാട്ടും എത്തിക്കാനായിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അവിടെ താങ്കൾ വിജയിച്ചു
എന്നാലും അത് പറ്റേണ്ടേടാ എന്ന് വെച്ചാ നമുക്കിപ്പ അങ്ങനെ ഒരു മനസ്സും കൂടെ വേണ്ടേ ഇപ്പൊ അക്കാഡമിക്സിലൊക്കെ ഞാൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു അതായത് അത്യാവശ്യം നല്ല മാർക്കും കാര്യങ്ങളൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ അവിടെന്ന് മാറി ഇതിലോട്ട് വരുമ്പോ ആ ഒരു റിസ്കും കൂടെ ലെ കാരണം നമുക്ക് ആ ഒരു മേഖലയിൽ നമ്മൾ ഇത്ര നല്ലായിട്ട് നിക്കുമ്പം അത് ഫോളോ ചെയ്ത് ഇതിലോട്ട് വരുമ്പോ ഒരു ഒരു റിസ്കും കൂടെ പോലെ എനിക്കത് ഫീൽ ചെയ്യുന്നു.
ഇപ്പൊ എന്താണ് പ്ലാൻ ചെയ്യുന്നത്
എനിക്കിതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോയാ കൊണ്ടുപോകാൻ പറ്റിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് അറിഞ്ഞൂട ഞാൻ അത്ര ഒരു അങ്ങനെ ഇതെല്ലാം ഒരുമിച്ച് മാനേജ് ചെയ്ത് പോവാൻ കഴിവുള്ള ഒരാളും അല്ല അപ്പൊ എനിക്കിത് രണ്ടിൽ ഏതേലും ഒന്ന് ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചൂസ് ചെയ്യും എന്നും എനിക്ക് കറക്
താങ്കുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് എന്ത് ചൂസ് ചെയ്യാനായിട്ടാണ് മനസ്സ് പറയുന്നത്
എന്റെ മനസ്സിൽ എന്റെ പാഷൻ ചൂസ് ചെയ്ത് പോകണം എന്നാണ് പക്ഷെ പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്റെ അപ്പൊ എനിക്ക് എന്റെ കുടുംബത്തിന്ന് അത്ര സപ്പോർട്ട് ലഭിക്കുന്നില്ല അപ്പൊ ഞാൻ അവരെ ധിക്കരിച്ചു പോകുന്ന പോലെ ആയി പോകത്തില്ലേ അത്
അവരോട് ഞാൻ സംസാരിക്കണോ
അല്ല ഇപ്പൊ വേറൊരാള് സംസാരിച്ചാലും ചിലപ്പോ അവരത് കേൾക്കണമെന്നില്ല
ഓക്കെ
അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ എന്റെ ഫ്രണ്ട്സിനോട് ചോദിക്കാം
എന്റെ ഒരു എന്റെ ഒരു അഭിപ്രായത്തിൽ താങ്കൾ താങ്കളുടെ പാഷനെ ഫോളോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോ എന്തായാലും ഭാവിയിൽ ഇതൊരു റിഗ്രറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഭാവിൽ അന്ന് ഇപ്പോതാങ്കൾ മാതാപിതാക്കൾ പറയുന്ന പോലെരു ജോലി ചെയ്ത് ജീവിക്കുന്ന സമയത്ത് അന്ന് എനിക്ക് എന്റെ പാഷനെ ഫോളോ ചെയ്ത് പോവാനായിട്ട് കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒണ്ടാവരുത് അതിന് വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത് താങ്കൾ താങ്കളുടെ പാഷൻ ഫോളോ ചെയ്ത് മുമ്പോട്ട് പോകൂ എല്ലാ പിന്തുണയും സപ്പോർട്ടും ഞങൾ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും താങ്കൾക്ക് എന്തായാലും ഉണ്ട്
അപ്പൊ ഞാൻ അങ്ങനെ ഫോളോ ചെയ്ത് പോകുമ്പോഴേ ഇപ്പൊ നമ്മൾ ആദ്യം ഒരു തുടക്കം എന്നുള്ള രീതിയിൽ നമുക്ക് ചിലപ്പോ അത്രയും ഈ ഈ അത് പാഷൻ പ്രൊഫഷൻ ആക്കുന്ന സമയത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പൊ നമുക്ക് അത്ര ഒരു റവന്യൂ കാര്യങ്ങളും ഒന്നും കിട്ടത്തില്ലല്ലോ അത് മാത്രല്ല ചെലപ്പം ഈ ഓഡിയൻസിലേക്ക് എത്താൻ ഒത്തിരി വർഷങ്ങൾ എടുത്താലോ ഇപ്പ ഈ ഫാ ഈ ഫാമിലിന്നുള്ള മാതാപിതാക്കളുടെ സൈഡിൽന്നുള്ള കുറ്റപ്പെടുത്തലുകളും ഒക്കെ ഞാൻ കേൾക്കേണ്ടി വരില്ലേ അപ്പൊ ഞാൻ മാനസികമായി തളർന്നു പോയ ഞാൻ എന്ത് ചെയ്യും
മാനസികമായിട്ട് എങ്ങനെ തളർന്നു പോക സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക എന്നതാണ് പ്രധാനം നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തുവാനായിട്ട് നമ്മൾ ഒരു സ്വയം പര്യാപ്തമായി സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക അപ്പോ ബാക്കി പിന്തുണയെല്ലാം ഞങ്ങൾ കൂട്ടുകാരുടെ ഭാഗത്തു നിന്നും ശക്തമായി താങ്കളുടെ കൂടെ ഉണ്ടാകും.
അങ്ങനെ വേണം എന്നാലും ഞാനിങ്ങനെ ചോദിച്ചതാ ഇപ്പൊ നിന്റെ റിലേറ്റീവ്സിലെ ഏതോ ഒരു കൊച്ചതേ പോലെ പ്രൊഫഷൻ പാഷൻ പ്രൊഫഷൻ ആക്കി എടുത്തിട്ടില്ലേ?
അതെ ആൾക്ക് ഫോട്ടോഗ്രാഫിയോടായിരുന്നു താല്പര്യം അപ്പൊ ആള് അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻസ് അതത് ഡിഗ്രി എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നേരെ ഒരു ഫോട്ടോഗ്രഫി പഠനവുമായി ബന്ധപ്പെട്ട കോഴ്സ് എടുത്തന് ശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ സേവിങ്സിൽ നിന്നൊരു നല്ല ക്യാമറ അദ്ദേഹം പർച്ചേസ് ചെയ്തതിനു ശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോയി ഇപ്പൊ അദ്ദേഹം കേരളത്തിലെ ഏറ്റവും നമ്പർ വൺ സിനിമാറ്റോഗ്രാഫർ ആണ്
ഓ ആണല്ലേ